ഉം ആഹ് കേക്കാമോ എന്തുവാ എന്തോണ്ട് എത്ര നാളായി? ഒത്തിരി നാളായല്ല വിളിച്ചിട്ട്.
ആഹ് കൊറേയായി വിളിച്ചിട്ട്.
ആഹ് ആഹ് സുഖായിട്ടിരിക്ക്ന്ന് ആഹ് അവടോ എല്ലാർക്കും സുഖാണോ?
ആഹ് ഇവടെ സുഖാ കൊഴപ്പൊന്നില്ല
ആഹ് അല്ല കാലാവസ്ഥ മാറിയപ്പഴേ എല്ലാർക്കും പനിയുണ്ട് അസ്വസ്ഥതയൊക്കെ വെരുവല്ലോ.
ആഹ് ആഹ് അയ്യോ ഇവടെ പനിയായിര്ന്നു രണ്ടു ദിവസം
ആഹ് ആഹ് ആഹ് ഹോസ്പിറ്റലി പോയോ പിന്നെ?
ആഹ് പോയി അ മര്ന്നൊക്കഴിച്ചു. കൊറവ്ണ്ട് ഇത് പ്പൊ രണ്ട് നാടിപ്പിച്ച് മഴ നിക്കുമ്പോ ഈ അലർജ്യെക്കെ യൊണ്ടേ
ആഹ് അലർജി ഒണ്ടോ തുമ്മലൊ
ആഹ് ആ ഇത് മ റ്റെ ഹോമിയോ കഴിച്ച് മാറിയതായിര്ന്ന് ഇപ്പം വീണ്ടും പിന്നെ പ്പൊ ഓ മെടിസ്സിൻ നിർത്തിട്ട് പ്പൊ ആറേഴ് മാസായില്ലേ അപ്പൊ അത് കാരണം ഈ പറഞ്ഞത് പോലെ ഇപ്പൊ പെട്ടെന്ന് തണപ്പ്ങ്ങോട്ട് അട്പ്പിച്ച് വന്നപ്പഴത്തേക്ക് വീണ്ടും ഒരു ചെറിയൊരു തുമ്മലും ആഹ് തലവേദന അങ്ങനെക്കെ ഒന്ന് മര്ന്ന് കഴിച്ച്. കൊറവുണ്ട് പിന്നിം പിന്നിം പോ ല്ല അതിലൊക്കെ പൊക്കോണ്ടിര്ന്നപ്പോ പെട്ടന്ന് അങ്ങ് മാറിയായിരുന്ന്.
യോഗക്ക് പോുന്നുണ്ടായിരുന്നോ.
ആ പോകുന്നുണ്ടായിന്ന് മൂന്ന് മാസം പോയി.
യോഗ നല്ലയാണോ
ആഹ് ആന്ന് ആന്ന്.
ആഹ് ആഹ് എനിക്കാണെങ്കിൽ യോഗയോട് വലിയ താല്പര്യ താര്യവാ പക്ഷെ അതിനെപ്പറ്റി അറിയത്തില്ല എങ്ങനെ അയിൻറെ കാര്യങ്ങളൊക്കെ
അയ്യോ അതില് നമ്മുക്ക് ഒന്നും പേടിക്കേണ്ട യാതെ കാര്യവും ഇല്ല ഞാൻ ഇവിടെ പോയത് ആയുഷിന്റെ നമ്മുടെ ഇവിടെ ഹോ ഗ് ഗവൺമെന്റിന്റെ ഒരു ഹോമിയോ ക്ലിനിക് ഉണ്ട്.
ആഹ് ഹ.
ആ ഇപ്പ ആന്നെങ്കി അവർക്ക് ഹ സൗ ആയുഷിന്റെ എന്തോ പദ്ധതി പ്രകാരം അവര് ഇപ്പം സൗജന്യമായിട്ട് യോഗ അവിടെ ഡെയിലി ഉണ്ട് ക്ലാസ്സ് ഒരു മണിക്കൂർ അവര് നടത്തുന്നുണ്ട് ഒരുബ സെപ്പറേറ്റ് ഇപ്പൊ ഒരു യോഗ ഡോക്ടർ തന്നെ ഹോസ്പിറ്റലിൽ അലോഡ ആാണ് ഇപ്പൊ എല്ലായിടത്തും. അവ അത് ആ അത് കാരണം നമ്മക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കാര്യം അവിട ഞാൻ ഈ അലർജി ഇത് ഇത് ചെന്നപ്പഴാണ് അവര് പറഞ്ഞത്. ഇത്രയും കൂടെ ചെയ്താ പെട്ടെന്ന് മാറോന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ മെഡിസി എനി എനിക്ക് ഒന്നൊന്നര വർഷത്തേക്ക് മെഡിസിൻ കഴിക്കണംന്ന് ഡോക്ടർ പറഞ്ഞു കൂടി പോയാരുന്നല്ലോ അത്. ഈ ബ്ലഡിലൊക്കെ ആയാരുന്നു അ പക്ഷെ ആറുമാസം കൊണ്ട് ആറു മാസത് ത്തിന് മുമ്പേ എന്റെ അലർജി ഫുള്ള് മാറിയാരുന്നു. കാര്യം ആ അത് ഏറ്റവും സഹായിച്ചത് അതണക്ക് തൈറോഡ് തൈറോഡാണങ്കി ബോർഡർ ലൈൻ ആയിരുന്നു ഫോർ പോയിന്റ് ടു ടു ഫോർ എങ്ങാണ്ട് എനിക്ക് ഇണ്ടാരുന്നോ
ആഹ് ആഹ്
ഇപ്പം ഡോക്ടറ് പറഞ്ഞ് മെഡിസിൻ ഇപ്പ തരുന്നില്ല എന്തായാലും യോഗക്ക് പോയ് തൊടങ്ങി അല്ലോ അപ്പൊ മെഡിസിൻ തരുന്നില്ല ഒര് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തു നോക്കാന്ന് പറഞ്ഞാരുന്നു
ആഹ് ആഹ് ആഹ്
ദെയ് എന്താ ഞാൻ ആ ഒരു മാസം കണ്ടിന്യൂ യോഗയ്ക്ക് ആഹ് ഞായറാഴ്ച് തിരിച്ച് വാക്കിഎല്ലാ ദെവ്‌സവും യോഗ ഒണ്ടാര്ന്ന്. അപ്പം ഒരു മണിക്കൂറ് ആ ഒരു മണിക്കൂറാണ് ക്ലാസ് ഒള്ളത് ആ മാസം ഒറ്റ മാസം പോയി കഴിഞ്ഞ് വീ പിറ്റേ മാസം ഞാൻ ചെക്കെയ്ത് നോക്കിയപ്പോ വൺ പോയിന്റ് ടു ഫൈവ് ആയി അപ്പം നോർമൽ എന്ന് വെച്ചാ നല്ല പക്കാ നോർമൽ
ആ ഹാ അതെന്തായാലും നന്നായല്ലോ
അങ്ങനെ അപ്പൊ അത് എനിക്കൊരു വിശ്വാസായിരുന്നു പിന്നെ പയ്യെ കൊണ്ട് ഒന്ന് ഒന്നൊര മാസം ആയി എഴുതീട്ട് എൻ്റെ മെഡിസിൻ കഴി നിർത്താൻ വേണ്ടീട്ടൊള്ളത് ഇത് വരെ ആയില്ല അരോ ഇനി മെഡിസിൻ കഴിക്കണ്ട ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാ മതി അതേ കണക്ക് ബോഡി ക്കിലാണെങ്കിലും നമ്മക്ക് നടുവേദന മുട്ടുവേദന അങ്ങന ഒള്ള ഒരു പ്രശ് നോ ഇല്ല. അതേയ അ അവിടെ അം നാ അ കാര്യം മറ്റേതല്ലേ ഇരുന്നിട്ട് നമ്മള് എഴ്ന്നേക്കമ്പം മുട്ടിനൊര് പിടുത്തം പിന്ന ഈ ന നടുവിന് നമ്മുക്കൊര്പാട് ടൈമ് ഇങ്ങനെ നിക്കാ അങ്ങനെ ആന്നു പക്ഷേ യോഗ ചെയ്തേന് ശ് ശേഷം അങ്ങനെ ഒള്ള ഒരു പ്രശ്നവും ഇല്ല കാലിന് വേദന ഇണ്ടാ പിന്നെ ശരീരത്തിനാണോ തോന്ന ന്നോ നല്ല ഉന്മേഷം കിട്ടും പിന്നെ നമ്മള് ഒരു മണിക്കൂറ് അതിന് വേണ്ടി നമ്മള് കണ്ടത്തണം എന്നൊള്ളത് മാത്രേ ഒള്ളൂ. ഇപ്പ ഇപ്പ ഓൺലൈൻ വഴീം ക്ലാസ് ഇബ്ളോ അത് പിന്നെ പൈസ എനിക്ക് തോന്നുന്നു അഞ്ഞൂറോ എഴുന്നൂറോ അങ്ങാണ്ടാന്ന് തോന്ന് യോഗ ക്ലാസ്സിന് ഇത് ഓൺലൈൻ വഴി എങ്ങാണ്ട് ഇത് ചെയ്യ്ന്നത് ഒയ് അ അപ്പ യോഗക്ക് അങ്ങനെ പോയതു കൊണ്ടാണ് ഇത്തി മാറിയതും മെഡിസിൻ നിർത്തിയതും
ആ അതല്ല അത് അത് ആ ആഹ്
ഒര്ത്തൻ പിന്ന നമ്മള ഏ ആ ആണ് പിന്നെ പോയത് കൊണ്ട് അത് ഏറ്റവും വലിയ എല്ലാ എല്ലാത്തിനും ഒരു മര്ന്ന് അല്ലെങ്കി ഇപ്പ തൈറോ ഓള്ന് മെഡിസിൻ കഴിക്കാ അപ്പ ഡോക്ടറ് എന്നോട് അന്ന കണ്ടപ്പം ചോദിച്ചു മരുന്ന് കഴിച്ച്ണ്ടിരിക്കുന്ന ആളാണോന്ന് ചോദിച്ച് കാര്യം ബോഡർ ലൈൻ അല്ലേ അപ്പ കൊറഞ്ഞ് അങ്ങനെ ആയതാണോ ഒരു നോർ ഒരു വൺ പോയിന്റ് വണ്ണും കൂടെ ഒണ്ടന്ന് ഓ അ പോയിന്റ് വണ്ണും കൂട ഒണ്ടങ്കി എനിക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും അപ്പൊ അത്രേ ഇതേ പക്ഷെ നമ്മള് യോഗേല് ചെയ്യുന്ന ഓരോ ആസനങ്ങള്‌ടേം ഇതുകൊണ്ട് ണ്ടാണ് അത്രയും ഗുണം നമ്മടെ ശരീരത്തി കിട്ടും പിന്നെന്ന് വെച്ചാ നമ്മള് കെതക്കുന്നില്ലാ അ അങ്ങനെ ഓടുന്നില്ല ചാടുന്നില്ല പക്ഷെ നമ്മള് ചെയ്യുന്നത് അത്രയും പവറാ നമ്മടെ ശ്വാസം ലെൻസ് ഇതെല്ലാം ക്ലിയർ പിന്നെ ഹാർട്ട് ബീറ്റ് എല്ലാം നേരയാവും ആഹ് യോഗക്ക് പോയി ല്ലേ
ആന്നല്ല എനിക്ക് ഇപ്പ തൈറോയ്ഡിന്റെ തൈറോയ്ഡ് എനിക്ക് ഫൈ പോയിന്റ് നയൻ ഉണ്ടായിരുന്നെ ആഹ് ആഹ്. അപ്പൾ ഞാന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ വഞ്ഞ ഏറ്റവും ചെറിയതി ചെറിയ ഡോസ് കുറഞ്ഞ ഒരു ടൊൽവിന്റെ ഗുളിക കഴിക്കാന്. ആ ടൊൽവ് ടൽവും ടൊൽവ് മുതല പിന്നെ മേളിലോട്ട് ഇരുപത്തഞ്ച് അമ്പത് എഴുപത്തഞ്ച് നൂറ് ഇങ്ങനെ മില്ലി കൂടിക്കൊണ്ടിരിക്കുവ ഉ അതിനകത്ത് ഏറ്റവും ചെറുതാണ് ട്വൽവ്
ആ ട്വൽവ്.
ആ അത് കഴിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാാന അത് കഴിച്ചു കഴിഞ്ഞ അപ്പം എനിക്ക് വീണ്ടും ഇടക്ക് ഞാൻ നോക്കിയപ്പം വൺ പോയിന്റ് ഫൈവ് ആയി. അങ്ങനെ ഞാന് ഗുളിയെ വീണ്ടും അങ്ങ് നിർത്തി അപ്പൊ ഡോക്ടർ എന്റെറ അടുത്ത് പറഞ്ഞു ആഹ് ആഹ് നീ എനിക്കാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഈ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്ത് അപ്പൊ ഹോർമോൺ ചേഞ്ച് ഒക്കെ വന്നു അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങള്ൾ പെട്ടെന്ന് ഈ ഹോർമോൺൊക്കെ ചേഞ്ച് ആയി അപ്പം ആ അണെങ്കി അതുകൊണ്ട് ഒന്നെങ്കി ഇത് തൈറോയ്ഡിന്റെ ഗുളിക അങ്ങ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെന്നാണ് ആ ഫിസിഷ്യൻ എന്റെട് പറഞ്ഞത് പക്ഷെ ഞാൻ എന്തോ ഇത് ഇതങ്ങ് വൺ പോയിന്റ് ഫൈവ് ആയപ്പോ ഞാനിതങ് നിർത്തി. മൂന്ന് മാസം കൊണ്ട് ഇപ്പോ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല പക്ഷെ ഞാന് ഇപ്പൊ ഈ മിനിഞ്ഞാന്ന് ഞാൻ നോക്കിയപ്പ വീണ്ടും ആ വൺ പോയിന്റ് ഫൈവ് എന്നുള്ളത് ഫോർ പോയിന്റ് സിക്സ് അപ്പൊ കൂടി സിക്സ് ആയി വെച്ചാ ബോർഡർ ലൈനി
ആ പിന്നെയും ആയിട്ടുണ്ട്
ആഹ് ആയിട്ടുണ്ട് അന്നേരം പിന്നെയും ഗുളിയെ കഴിക്കാതിരുന്ന വീണ്ടും അതങ് ഫൈവും സിക്സും ഒ ക്കെ അങ്ങ് ആവും അന്ന് ആ ഡോക്ടർ പറഞ്ഞു കൂടി പോകും അതുകൊണ്ട് ഇത് കഴിക്കുന്നത് കൊണ്ടാണ് ഇത് ബാലൻസിൽ നിൽക്കുന്നതന്ന് പറഞ്ഞു അതുകൊ വീണ്ടും ഞാനപ്പ വീണ്ടും ഒരു തൈറോയ്ഡിന്റെ ടാബലറ്റ് വീണ്ടും ഞാൻ വാങ്ങിച്ചു. നൂറെണ്ണമാണല്ലോ ഒരു ടപ്പിക്കകത്തുള്ളത്
ആണല്ലേ ഒരു ഒരു മാസത്തെ ഒരു ഈ ഒരു മാസ സെസെയ്‌ത് വെച്ച് നോക്കാന്നുണ്ടെങ്കി ഞാന് എക്സെസൈസ് പർഞ്ഞു തരാ അപ്പൊ അത്‌ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുമാസ് മാസം കഴിഞ്ഞന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ മതി ജസ്റ്റ് വേറെ ഒ ഇല്ല വെറുതെ ഇങ്ങനെ അനങ്ങാതെ നിന്നിട്ട് നമ്മുടെ ഈ തൊണ്ടക്കുഴിയില്ലേ ബ്ലഡിനകത്തല്ലോ നോർമലി തൊണ്ടയ്ക്കല്ലേ തൈറോയ്ടിന്റെ പ്രശ് ബ്ലഡിലല്ലല്ലോ തൈറോയ്ട് തൊണ്ടെക്കല്ലേ ആ അപ്പൊ എന്താ ചെയ്യ ചെയ്യാ നമ്മള് വെറുതെ ഇങ്ങനെ നിന്ന് നിക്യോ ഇരിക്യോ എന്ത് വേണെങ്കിലും ചെയ്തോ പക്ഷെ ഈ ഇടടെ ആ നമക്ക് ആ മുഴ വരുന്ന ഇതില്ലേ
ആ മൊഴ വരുന്ന ഭാഗം ആഹ
നമ്മുടെ ഈ താടി വെച്ചിട്ട് അകത്തേക്ക ആക്കിക്കൊണ്ട് നമ്മള് ഈ നമ്മുടെ ഈ ഈ യത്തിന്റൊരു ഇവിടെ ഇങ്ങനെ നെഞ് തുടങ്ങുന്നിടത്ത് ഈ രണ്ട് എല്ലില്ലേ അവിടം വരെ നമ്മടെ താടി കൊണ്ട് മുട്ട് ട്ടിക്കണം അപ്പൊ ശരിക്കും ആ നമ്മടെ ഈ തൊണ്ടയെ അകത്തോട്ട് പ്രസ് സൗ
ആഹ് ഇങ്ങനെ ഈ നമ്മുടെ താടിയെല്ല് ഇങ്ങ താഴോട്ട് മുട്ടിക്കണം
ആ തഴോട്ട് അതായത് സ്ഥലം നമ്മുടെ ഷോൾഡർ ഒന്നും നമ്മൾ അനക്കാതെ ഈ താടിയെല്ല് ഈ കഴുത്തിന്റെ അങ്ങോട്ട ഈ നെഞ്ചത്തേക്ക് നമ്മൾ മുട്ട് ട്ടിക്കുമ്പോ ഈ തൊണ്ട ആ മൊഴ ഇരിക്കുന്ന ആ തൊണ്ടടെ ഭാഗം അകത്തേക്ക് നന്നായിട്ട് പ്രസ്സാവും ഇത് നന്നായിട്ട് മുട്ടും നമ്മടെ ഇത്
ആ ആ
ഒരു ഒറ്റ ഒറ്റ മി ഒറ്റ സെക്കൻഡ് അങ്ങനെ നിന്നുകൊണ്ട് ഏഹ് ശ്വാസം എടുത്തോണ്ട് തന്നെ ഏഹ് തല ബാക്കിലോട്ട് നന്നായിട്ട് ആ തല ഷോൾഡറൊന്നും ഇല്ല ത ല തന്നെ ബാക്കിലോട്ട് മുട്ടിച്ചിട്ട് നമ്മടെ ഈ തലയുടെ പൊറഭാഗം നമ്മടെ പൊറത്ത് മുട്ടിക്കണം
ആഹ് ഹാ ഹാ അങ്ങോട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും
നമ്മടെ ഈ തൊണ്ട നേരെ വലിയേം വേണം അതെകണക്ക് താഴോട്ടക്കുമ്പോ ഈ അമർന്നത് മുട്ടിയേം വേണം അങ്ങനെ ഡെയിലി ഒരു പത്ത് പ്രാവശ്യം വെച്ചിട്ട് ചെയ്താ മതി ഒരു മാസം ചെയ്ത് നോക്ക് അത് നോ ർമലാവും അപ്പൊ ഡെയ്‌ലി അങ്ങനെ ചെയ്താ ഈ മെഡിസിൻ നിർത്ത നമ്മളീ മെഡിസിൻ കഴിക്കുമ്പം പെ ട്ടന്ന് മെഡിസിൻ നിർത്തി കഴിഞ്ഞാ നമ്മക്ക് ബി പി കൂടും അപ്പോ ഈ സർജറി ടെ ടൈമും കാര്യങ്ങളൊക്കെ ആയപ്പത്തേക്ക് പെട്ടെന്ന് നമുക്ക് വിഷയം വരും ഈ നിർത്തിക്കഴിയുമ്പോം അത് പിന്നേം കൂടത്തതേ ഒള്ളൂ ഗുളിയെടുത്ത് കഴിഞ്ഞ
ആ അതാ ഗുളികാ ഇപ്പൊ ഞാൻ എടുത്തത് കൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്നത് പിന്നേം അങ്ങ്
ആ വീണ്ടും ആ നിർത്തിയപ്പോ എന്തായാലും ഒരു കാര്യം ചെയ്യ് ഇപ്പം മെനഞ്ഞാന്ന് നോക്കിയപ്പം ഇത്രേം ഒണ്ടല്ലോ
ആ ഫോർ പോയിന്റ് ഫോർ പോയിന്റ് സിക്സ്
പത്ത് ദിവസവെങ്കിലും ഈ ചെയ്ത് ചെയ്ത് നോക്കിട്ട് ആഹ് ഒന്നും കൂടി അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ദിവസം ചെയ്ത് നോക്കിട്ട് ഒന്നും കൂടി ഒ ന്ന് കറക്റ്റ് ചെയ്യണം രാവിലെ നമ്മളത് കറക്
അയിന്റെ അയിന്റെ വീഡിയോ വല്ലോം ഒണ്ടെങ്കി എനിക്ക് ഇട്ട് തരണേ
ആഹ് വീഡിയോ ഞാനെ അത് തരാം കേട്ടോ
ആ ആഹ് അതാകുമ്പോ അതൂടൊന്ന് കാണാവല്ലോ വ്യക്തമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞതെനിക്ക് മനസ്സിലായി താടിയെല്ല് ആഹ് നമ്മടെ ഇങ്ങ് നെഞ്ചത്തിന്റെ അവിടോട്ട് മുട്ടിക്കണം ഒരു സെക്കൻറ്റ് അതുപോലെ തന്നെ പൊറകോട്ടും തോളിന്റെ അവിടേം മുട്ടിക്കണം
എടുത്ത് നമ്മുടെ ബാക്ക് വശവും തോളിന്റെ അടുത്ത് മുട്ടിക്കണം അപ്പൊ നമ്മടെ ഈ തൊണ്ട നന്നായിട്ട് വലിയും
വലിയും
ആ വലിയും തലേം ക്ക് നമ്മള് താഴോട്ട് ആക്കുമ്പോ ഇത് പ്രസാകും അകത്തേക്ക് നന്നായിട്ട് പ്രസ് ആവുകയും ചെയ്തു നമ്മടെ ഈ
അന്നേരം ശ്വാസം പിടിച്ചു നിർത്തണോ അന്നേരം
ആഹ് നമ്മള് താഴോട്ട് നിക്കുമ്പം താഴേന്ന് മേപ്പോട്ട് നമ്മള് ആദ്യമേ നമ്മള് ഈ നിക്കുന്നത് താഴെ ഈ മുട്ടിച്ചു വേണം നിക്കാൻ അന്നിട്ട് അവിടുന്ന് മേപോട്ട് ശ്വാസം എടുത്തോണ്ട് വേണം ബാക്കി കൊണ്ടുവന്ന് മുട്ടിക്കാൻ അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് അവിടെ ഹോൾഡ് ചെയ്യണം ഓ ഒരു മിനിറ്റല്ല ഒരു സെ ക്കൻറ്റ് അവിടെ ഹോൾഡ് ചെയ്ത് നമ്മള് നി
ആഹ് ആ
സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്തിട്ട് അതേ കണക്ക് തന്നെ ശ്വാസം വിട്ടോണ്ട് മൂക്കികൂടെ സം വിട്ടൊണ്ട് നമ്മള് വീണ്ടും താടിയെല്ല് കൊണ്ടുവന്ന് ഈ ക ഇവിടിങ്ങനെ മുട്ടിക്കണം
ആ ആഹ് ആഹ് ആ
അങ്ങനെ ഒരു പത്ത് വട്ടം ചെയ്താ മതി ഡെയിലി അങ്ങനെ ഒരു പത്ത് വട്ടം ചെ ചെയ്തിട്ട് ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്ക് നന്നായിട്ട് കൊറയും ഞാൻ എന്റെ വീഡിയോയും കൂടെ ഏഹ്
ഇടണേ വീഡിയോ ഇടണേ എന്തായാലും ഒന്ന് ചെയ്യാ എന്ന് വെച്ചാലേ ഗുളികെ അങ്ങ് മാക്സിമം മാറ്റിനിർത്താൻ പ
ആ ഗുളിക നിർത്തുന്ന അത് നല്ലത് പിന്നെ നമ്മൾ അങ്ങനെ മഴ വേറെ അസുഖത്തിന്റെ ഗുളികകളൊന്നും കഴിക്കുന്നുണ്ടോ
വേറെ ഒന്നുല്ല പിന്നെ ഈ യൂട്രസ് ഒക്കെ എടുത്തത് കൊണ്ട് കാൽസ്യത്തിന്റെ ഗുളിക കഴിക്കുന്നുണ്ട് കാൽസ്യം എ കാൽസ്യം എന്ന് വെച്ചാൽ എനിക്കിപ്പ ഓവറിയുടെ എടുത്തു ഓവറിയും എടുത്തു യൂട്രസും എടുത്ത് മൊറി ത്ത് വലിയൊരു മുഴയായിരുന്നു ആ ഏ ആമാശയ ആ എന്നാ പിന്നെ വിളിക്കണെന്നെ
ആ ഹ ഹ ഹ
ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇനി പതിനാലാം തീയതി ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി ആവുമ്പോ പറയും അങ്ങോട് പറയാം പറയാം ഹലോ